കേക്കാമോ
ഹലോ
ഹലോ
ആ കേക്കാടി പറഞ്ഞോ
ഈ മാസ ഏതെന്നറിയോ
ഈ മാസം ഇത് ജുലൈ അല്ലേന്ന് എന്തേലും പ്രത്യേകതയൊണ്ടാ
ജൂലൈയില് ആരുടേങ്കിലും ബർത്ത്ഡേ ഓർമ്മയിണ്ടാ
ആഹ് അനശ്വരയുടെ ബർത്ത്ഡേ ആണല്ലേ
ഓ നല്ല പ്ലാൻ ചെയ്യെണ്ടേ എന്തെങ്കിലും വാങ്ങിച്ചൊടുക്കണ്ടേ
ഞാൻ സത്യം പർഞ്ഞ അയ്ന്റെ കാര്യമേ മറന്ന് പോക്വായ്ര്ന്ന് കേട്ടാ
കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത്ര ഇതായിട്ട് കൊടുക്കാൻ പറ്റീല്ല ഈ പ്രാവശ്യെങ്കിലും കൊടുക്കണ്ടേ
അത് ശരിയാണ് അവൾക് എന്തേലും ഇഷ്ടപ്പെടുന്നൊരു കാര്യന്തന്നെ ചെയ്യണം അങ്ങനെ ഇതാക്കരത് ഇമോഷ്ണലി ഇതാക്കിന്ന എന്തെങ്കിലും സാനം ചെയ്യാം
ആഹ് ഇരുപതാന്തിയല്ലേ അന്ന് നമുക്ക് ക്ലാസ്സാണാ വർക്കിംഗ് ഡേ ആണാ അന്ന്
അയ്യോ അറിയത്തില്ലെടീ ഇവിടെ കലണ്ട്രില്ല
വർക്കിങ്ങ് ഡേ ആണെങ്കി നമുക്ക് അന്ന് കേക്കേ അങ്ങനെ എന്തെങ്കിലും കോളേജ് സെറ്റ് ചെയ്യാം
ആ സർപ്രൈസായിട്ട് കേക്ക് ഓർഡറാക്കായിരുന്നല്ലേ
ഉം ഇപ്പഴേ പ്ലാൻ ചെയ്താലേ അന്ന് ഏഹ് വേറെ വേറെ നമുക്ക് എന്തെങ്കിലുക്കെ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൂടി കൊടുക്കാം
ആഹ് ഓക്കെ എന്നാ അങ്ങനെ ചെയ്യാം
പഷെ ഇപ്പഴേ പ്ലാൻ ചെയ്യണം എന്തൊക്കെ കൊടുക്കാംപറ്റും അവൾക്ക്ഷ്ടപ്പെട്ട എന്തൊക്കെയൊണ്ട്
അവളാക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒണ്ടാന്നൊക്കെ ചോദിച്ചാ പ്രഗ്നന്റണ് എന്താ പറയ്
സാരിയാ
അവള്ക്ക് സാരിയല്ല അവളിക്ക് നമുക്ക് ഡ്രസ്സ് തന്നെ വേണ്ടീട്ട് നോക്കാം പഷെ നല്ല മോഡേൺ ഡ്രസ്സ് നോക്കാം അവള് കൂടുതലും എപ്പഴും മറ്റേ കോഡ്സെറ്റ് കണക്കിത്തേ എല്ലേ ഇടുന്നേ അപ്പൊ നമുക്ക് അവക്ക് ഒരു ബാഗി പോലത്തെ അങ്ങനെ എന്തെില ബാഗിയുടെ കൂടെ കിടാൻ പറ്റ്യേ ടൈപ്പോ ഡ്രസ്സ് നോക്കാം സുഡിയോ യി നോക്കാം
വെറൈറ്റി നോക്കാ ആ സുഡിയോ പോയി നോക്കാം എന്തായ്ലും ഇതിന് വേണ്ടി എറങ്ങണൊരൂസം
ആ കാര്യന്ന് വെച്ചാ അത് അവളിപ്പോ അവിടെ ഓഫർ ഉണ്ട് അപ്പൊ നമുക്ക് നല്ല പ്രൈസിന് അവൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങി കെടുക്കാം
അപ്പൊ ഒരാൾ എത്ര ഫണ്ടിടണം എത്ര പേര് കാണും
എത്ര നീയൊണ്ട് ഞാനൊണ്ട് ഫർഹാനയൊണ്ട് ആദിത്യയൊണ്ട് ഗായത്രിയുണ്ട് പിന്നെ അവള്മാരെക്കെ വേണോങ്കി വിളിച്ചാ വെരുവാരിക്കും അദ്വൈദാൻ ടീമിനെ ഒക്കെ
ശരിയാണ് അവരുടുത്തൂടെ ഒന്ന് പറയണം എന്തായ്ലും ഒരു ഗ്രൂപ്പൊണ്ടാക്കാം
ആഹ് അതാ നല്ലത് ഗ്രൂപ്പൊണ്ടാക്കീട്ട് അതില് നമുക്ക് ഡിസ്കസ്സാക്കാം
കൊൻച്ച് ഗ്രാൻഡായിട്ടെന്തേലും കൊട്ക്കാൻ പറ്റോ അതായതവള് സർപ്രൈസ് ആവണം നല്ല പോലെ
ആഹ് അങ്ങനെ ചോയ്ച്ചാ ഗ്രാൻഡായിട്ടിപ്പ എന്താ കൊടുക്കും ആഹ ഓക്കെ എന്തെങ്കിലും
അവക്കെന്തെങ്കിലും നല്ല ഇന്ന സാനം വാങ്ങണം അങ്ങനെന്തെങ്കിലും ഉണ്ടായിര്ന്നാ എന്ന അങ്ങനെന്തെങ്കിലു ഒണ്ടങ്കി കൊടുക്കാ
അവൾക്ക് ഈ ഹീൽസ് ഭയ്ങ്കര ഇഷ്ടൊവല്ലേ ഹീൽസ്
ഹീൽസ് ഓൾറെഡി മുത്താക്കി വാങ്ങിക്കൊടുത്തല്ലോ
ഉംഹ് വേറെ എന്തോന്നും കൊടുക്കും അല്ല അവൾക്ക് ഹീൽസ് പൊതുവേ നല്ല ഇഷ്ടമാണ്
അതിനൊക്കാൾ അത് ഇഷ്ട്ടമാണ് പഷെ കൂടുതലെനിക്ക് തോന്ന് അവക്കെന്തേലുപയോഗുള്ള സാനവായിരിന്നെങ്കി കൊള്ളായിരുന്ന്
കൊറച്ച് കൊറച്ച് എ ഫോർ സൈസ് പേപ്പറും മാർക്കറും വാങ്ങിച്ച് കൊടുത്ത ലോ
ആഹ് അതാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്.
വേറെ എന്തോന് ഒരു കേക്ക് എന്തായാലും ഫിക്സ് ചെയ്യാപ്പം.
ആഹ് കേക്കുന്ന മട്ടില്ല. കുഞ്ഞമറ്റെ ഹാൻഡിനുള്ളിൽ വെക്കുന്ന കേക്ക് ഉണ്ടല്ലോ അത് വാങ്ങ അതാണ് ക്യൂട്ട് ആയിട്ടുള്ളത്.
മറ്റേ ഒരു പാട്ടിനകത്തുള്ളല്ലേ ഒരു കയ്യിൽ വെച്ച കൊടുക്കുന്ന
ആഹ അതന്നെ.
അത് കിട്ടോ ഇവിടെ ഇപ്പം..
ആഹ് അത് കിട്ടും അത് നമ്മൾ നേരത്തെ പക്ഷെ ഓർഡർയ്യണം എന്നാലേ കിട്ടോള്ളു.
എവിടെയെങ്കിലും അറിയോ നിനക്ക് അത് കിട്ടുന്ന.
ആ കേക്കുകൾടെകിട്ടും?
അവിടെണ്ടാ എന്നാ അവിടെ നോക്കാം. പക്ഷെ ഇതെങ്ങനെ നമ്മള് കോളേജ് വർക്കിംഗ് ഡേ ആണെങ്കി എങ്ങനെനമ്മള്.. അവിടെ കൊണ്ടെത്തിക്കും.
അങ്ങനെചോദിച്ചാ ഉം അത്പക്ഷേ നമുക്ക് വേണെങ്കി വിളിച്ച് ഓർഡർ ചെയ്തിട്ട് ഇത്ര മണിയാകുമ്പ. കൊണ്ടുവരാൻ പറയായിരുന്നു മറ്റേ സെക്യൂരിറ്റി അംഗിളിനെ കൊടുക്കാൻ പറയാരുന്നു.
ആ അത് അതു കൊള്ളായിരിക്കും എന്നിട്ട് അവിടെന്ന് കളക്റ്റിയ്യാം.
ആഹ അവിടെന്ന് കളക് റ്റെയ്യ്.
ഇനിയിപ്പം വന്നു വർക്കിംഗ് ഡേ അല്ലെങ്കിൽ നമുക്ക് വല്ല വെളിയിലൊ അങ്ങനെ എങ്ങനെ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ട് അവിടെന്ന്സെറ്റിയ്യാം.
ആ ആ അതായാലും മതി അതും ഒരു ഐഡിയ
ബാക്കിയുള്ളവരത്തും കൂടി ഒന്ന് ചോദിച്ചിട്ട്. സെറ്റ് ആക്കണം എന്തായാലും നേര നേരത്തെ തുടങ്ങണം.
ആ നേരത്തെ തുടങ്ങിയാലെ സെറ്റി യ്യാൻ പറ്റുഅല്ലാതെ നടക്കൂല്ല.
എന്തായാലും ഇന്നെന്തായാലും ഇനിയോ താസോണ്ട് സമയുണ്ട്. എന്നാലും ഇപ്പം തുടങ്ങിയാലെ നമ്മളെ കാര്യയോണ്ടേ നേരത്തെ തുടങ്ങിയാലെശ
ഈ അടുത്തെങ്കിലും ഒക്കെ അത് റെഡിയാക്കാൻ പറ്റും.
ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കങ്ങനെ ഡേറ്റ് എന്തഇന്ന് നാളത്തെ ഇതൊക്കെ വെക്കേണ്ട കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേക്കും. അയ്യോ ഇരുവാന്തി അല്ലെ ഓളെ ബർത്ത്ഡേ പിന്നെ ഞാൻ അലോയ്‌ച്ചു യ്യോകഴിഞ്.
ആഹ്
ഇന്ന ഇനി കൺഫ്യൂഷൻ ആന്ന് ജൂൺ ആണാ ജൂലൈ ആണാ അങ്ങനെ കുറച്ചേരം ഇരുന്ന്.
ഓ അതാണ്.
ബാക്കിയുള്ളവരൊക്കെ മിക്കവാറും മറന്നു പോയോ എന്തോ ആരൊന്നും പറഞ്ഞില്ല.
ശരിയാണ് ആദ്യത്യൻ മിക്കവാറും മറന്നോയിക്കാണ്.
ഹ അവള് പിന്നെ അവള് പിന്നെ അങ്ങനെയാണല്ലോ.
ആ അവൾ തലേദിവസാണ് എല്ലാം ഓർക്കുന്നത്.
പക്ഷെ ഓർക്ക പ
ആഹ അത് ശരിയാണ്
നമുക്ക് ഇന്നാ അങ്ങനെയാണെങ്കി ഒരു രണ്ടു അടുത്ത ഞായറാഴ്ച വല്ലും പോയി നോക്കാം.
ആഹ്
കാരണം കിട്ടയില്ലെങ്കിൽ നമുക്ക് ഓൺലൈനെങ്കിലും ഓൽക്ക് സാധനം ന്തെങ്കിലും നോക്കണല്ലോ.
ആഹ ശരിയാണ്.
ഫ്രെയിം എങ്ങനായിരിക്കും ഫ്രെയിം നോക്കിയാല ഒരു
നല്ലൊരു ഫോ നീ അവളടെ ഒരു അവളുടെ ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോ അല്ലെങ്കി നമ്മളെല്ലാരൂടെ നിക്കുന്നയ് പ്പ് ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ആയാലും കുഴപ്പഇല്ല.
ഫ്രെയിമും പോളറോയിഡും നോക്കാം അതാകുമ്പം കുറച്ചും കൂടി ബഡ്ജറ്റു ആയിരിക്കും
ക്രീമിനും കോളർ വരുന്നൊക്കെ റെയ്റ്റ് വരുന്ന
ഫ്രെയിം ഇപ്പൊ നമുക്ക് എ ഫോർ ഉണ്ട്, മറ്റേ മിനി ഉണ്ട്, വൺ എയ്റ്റി ഉണ്ട്, ത്രീ സിക്സ്റ്റി റ്റി അങ്ങനെ
സിക്സ്റ്റി ഓക്കെ ആ
അപ്പൊ നമുക്കൊരു എ ഫോർ വാങ്ങിക്കിയാല് വല്യയ കുഴപ്പ ഇല്ല.
ആഹ് അത് ശരിയാണ്
ഒരു എ ഫോറിന്റെ ഒരു ഫ്രെയിമും പിന്നെ കുറച്ച് പോളറോയിഡും അവളെ മോഡേൺ ഡ്രെസ്സും ഒരു കേക്കും
അ അതൊ അത് ഒക്കേയാണ് ആ അത് ശരിയാണ് നമ്മള് പറയുന്ന ആയിരിക്കില്ലല്ലോ അവര് പറയുന്നത്
പക്ഷെ ഇപ്പെന്റെടത്ത്ടൗട്ട് മോഡേൺ ഡ്രസ്സ് അവൾക്ക് ഇഷ്ടപ്പെടുവോ
ആ അവള് നോക്കുന്നുണ്ടടി എടുക്കാൻ വേണ്ടിട്ടേ പോയിക്ക്ണ് നിർബന്തിച്ച് ഞങ്ങളിപ്പ നിർബന്ധിച്ച് നിർബന്ധിച്ച് അവളിപ്പ അങ്ങനെരു ഡ്രസ്സ് മേടി ഇട്ടാ കൊള്ളാംന്ന് അവർക്ക് ഒരു ഐഡിയ ഉള്ളൂ.
എന്നാ പിന്നെ അത് തന്നെ നോക്കാം.
അപ്പൊ ഞങ്ങിളിവിടെ ടോപ്പ് ഷോക്ക് ഒക്കെ വൺസിക്സിറ്റി രൂപണ്. വർക്ക് രീതിയിൽ ചെയ്യാൻ എന്നാലും എല്ലാം ആകുമ്പോഴേക്കും
മേടിക്കുമ്പോ ടോപ്പ് മാത്രട്ട് മേടിക്കല്ല ടോപ്പും ഒരു ജീൻസും അങ്ങനെ
ആ ജീൻസ
നോക്കണം അവളുടെ സൈസ് കണ്ടുപിടിക്കണം
ആഹ അഹ്ശെരി ടൈറ്റ് ലോഡയി വന്നിട്ട് നമ്മളെ സൈനിന് എടുക്കാനും പറ്റും
വേറെ വേറെ വല്ല പ്ലാൻ ചെയ്തോ
പേടിയാണ് തുടക്കയ് വേണ്ട, ഈ ഡ്രസ്സായിട്ട്
ഏത്
നീ ഉള്ള ദിവസാണെങ്കില് കറങ്ങാൻ പോവ
നമുക്ക് എന്തായാലും എല്ലാടത്തും ഒന്ന് ചോദിച്ചു നോക്കാം എന്നിട്ട് ഫണ്ട് ഇപ്പ ഞാൻ ഇട്ടോളണം എന്നാലേ അന്നെങ്കിലും ഫണ്ട് കിട്ടത്തുള്ളു
പണ്ടെ ഈ വിഷയ
ആ ഒരു ആയിരം ആയിര ആയിരത്തിനകത്ത് നിൽക്കൂലേ പക്ഷെ ഡ്ര ഡ്രസ്സ് നിക്കത്തില്ലന്ന് തോന്നുന്നു.
ആഹ് കളിച്ച പറ പിന്നെ കേക്ക് പിന്നെ കോള
പോളർ പോളറൊരു നൂറിനകത്ത് നിക്കും.
നൂറിനകത്ത് നിക്കും ആ പിന്നെ ഫ്രെയിംമ് എത്ര രൂപ ആവോ ടീ
അതൊരു മുന്നൂറ്റി അറുപതാണ് അത് ഞാനും കൂടെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക്അത് കുറയ്ക്കാമല്ലോ
ആഹ് ശരിയാണ് പിന്നെ
എന്തായാലും മെമ്പേഴ്സ് കൂടുതലല്ലേ അപ്പം ഫണ്ടും കുറച്ച് കൂടുതലായിട്ട് ഇടാം.
ആ കൂട ഇപ്പൊ ഒരു ഒരാള് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാ ഒരു ഇരുന്നൂറ് ഇരുന്നൂ ഒരാൾ ഇരുന്നൂറ്റിമ്പതാണെങ്കിൽ നാല് പേര് ആയപ്പ തന്നെ ആയിരം രൂപയായില്ലേ നമ്മളിപ്പം എത്ര പേരുണ്ട് അഞ്ചു പേര് നീയും ഞാനും. ഗായത്രി ആഹ നമ്മളിപ്പോ ഗേൾസ് എല്ലാരും കൂടെ അഞ്ചു പേര് പിന്നെ ബോയിസവമ്മാര് രണ്ടു പേര് പിന്നെ അഭിഷേകും കാണും മിക്കിയും കാണും.
ആഹ് എന്നാ മതി ഇത്ര മതി ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞ് നോക്കാം. മെയ്ൻ ഗ്രൂപ്പി പോയിട്ട്! ! ! ! ! ! ! ! ! ! ഇത്ര രൂപയാണെന്ന് കൂടി പറയാം അപ്പ ഇട്ടടൊ ങ്ങോലോ! ! ! ! ! ! ! ! ! !
ആഹ് ആഹ് അതായാലും മതി ഓക്കെ
എന്നാ പോയി ഉണ്ടാക്കിട്ട് അപ്പൊ നീ ഇട്ടായി കതെ.
ആ ഞാൻ മെസേജ് ഇട്ടേക്കാടി.
ആഹ് ഓക്കെ ഓക്കെ.